ഹലോ?
ഹലോ?
ആഹ് കേക്ക്ന്നുണ്ടോ?
ആഹ് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട്. കേൾക്ക്ണ്ട് ശബ്ദം കൊഴപ്പല്ല.
പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങള്?
ക
വിശേഷം എന്തൊക്കെയുണ്ട്? ഓഹ്
കഴിഞ്ഞോ
ആഹ് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് ഉം. മഴയുണ്ടോ അങ്ങട്ട്?
ആഹ് ഇണ്ട് മഴയിണ്ട്. രാവിലെയക്കെ അടിപൊളി മഴയാഴിരുന്ന് ഇപ്പോ ഇതു കൊർഞ്ഞിട്ടുണ്ട്.
ഓഹ് ഇന്ന് ഞങ്ങക്ക് മഴയില്ല നല്ല വെയില്. ഇന്നലെ വരെ ഞങ്ങക്ക് ഭയങ്കര മഴയായിരുന്നു. കൊറെ ദിവസം കൂടി ഇന്നും നല്ല വെയിൽ കിട്ടുന്നേ.
മഴ.
ഉം
ഉം ഉം ഉം
എന്താടാ?
പിന്നെ? പിന്നെന്താണ് കു നല്ല വിഷയം കുട്ട്യൾ ആഹ് ചോറ് തേ റൈസ് കുക്കറിലുണ്ട് അത് പിന്നെ സമയം പിന്നെതേ കറി വെക്കാൻ വേണ്ടി പോണ്
എന്ത കറി വെ ഇന്ന് എന്താണ് കറി വെക്കുന്നത്
മീൻകറി കുറച്ചിരിക്കണ്ട് സാമ്പാർ വെക്കാമ്പോണ് പിന്നെ ചെറുപയറ് മുളപ്പിച്ചതേ
ഉം
തോരൻ വെക്കാൻ. വേവിച്ചിട്ടിട്ടുണ്ട് പിന്നെ അത് തോരം വെക്കണം പിന്നെ സാമ്പാർ വെക്കാ വച്ച്
ഉം ചക്കയൊക്കെ ഉണ്ടോ നിങ്ങക്ക്
ആഹ് ചക്ക കുഴപ്പില്ല ചക്കയൊക്കെ ഇണ്ട് ചക്ക ഇവിടത്തെ ചക്ക ചക്ക അത്ര വലിയൊരു രസല്ല പക്ഷേ
ഉം മ മഴ ആ ആയോണ്ടേ ചക്ക ഇപ്പോ രസവില്ല
ആഹ് ചീത്ത ആവത്ത ചക്ക ഒരു രസൂല
ചക്ക ചക്ക ഇപ്പം ചക്ക കൂട്ടാൻ വെച്ചാലേ ഒരു ടേസ്റ്റില്ല വെള്ളത്തിൻ്റെ ഒരു അംശമാണ് ഇപ്പം മഴയായിട്ടേ ചക്ക കറി വെച്ചാ ടേസ്റ്റ് ഇല്ല
ആഹ് ആഹ് ആഹ് അതന്നെ വെള്ളം കേറിട്ടാണ് അതെ
ആ ഹ് വെള്ളം കയറിയിട്ടുണ്ട്.
ഉപ്പേരിയാണ് ഇഷ്ടം
ആണോ നമ്മൾ ചക്ക കുഴച്ച് വെക്കും പിന്നെ ചിപ്സൊക്കെ ഉണ്ടാക്കും മഴ എന്ത എന്താടാ
എൽശേരില്ലവക്ക് എൽശേരി
ആഹ് എൽശേരിയും വെക്കാറുണ്ട് പിന്നെ കൊഴച്ചും വെക്കും
കൊഴച്ച് എങ്ങനെ
കപ്പ കൊഴ കപ്പ കൊഴച്ചെടുക്കത്തില്ലേ കപ്പ കപ്പ കുഴച്ചുവക്കത്തില്ലേ അതെണ്ക്ക്
ആഹ് അത് മീനൊക്കെ ഇട്ട് വെക്കണതോ അതുപോലെ
അല്ല മീൻ ഇട്ട് വെക്കത്തില്ല പിന്നെ അല്ലാതെ ചക്ക വേവിച്ചിട്ട് വേവിച്ചിട്ട് അര പ്പ് അരച്ചിടും തേങ്ങയും ജീരകവും ചെറിയ ജീരകവും പച്ചമുളകും
ചേരിയതല്ലേ
ഞങ്ങളെ അത് പിന്നെ കൊറച്ച് വെള്ളം കൂടെ ചേർത്ത് വെക്കുന്നെ എരിശ്ശേരിന്ന് പറന്നെ വെള്ളം കൂടെ ആഹ് കൂട്ടി വെച്ചിട്ട് പിന്നെ അവസാനം വെച്ച് തേങ്ങയൊക്കെ വ
നാളികേരൊക്കെ ഒതുക്കിട്ടിട്ടല്ലേ ഒതുക്കിട്ടിട്ട ല്ലേ
ആഹ് നാളികേരം ഒതുക്കി വെക്കും ഒതുക്കിയിട്ട് ഇടുന്നതാണ് ചക്കക്കൂട്ടാൻ ആഹ് ഹാ ഹാ ഹാ
പിന്നെ എൽസേരി വെക്കും ആഹ് ആഹ് എനിക്കി അങ്ങനെ ഇഷ്ടോണ് ആഹ് ആ ഉ ഉപ്പേരിൽ കൊറച്ച് ങ്ങനെ നാളികേരം ചെരകി ഒതുക്കിയിട്ട് എനിക്ക് വെക്ക്ന്ന് ഇഷ്ടം ആണ്
ആഹ് ഹാ ഹാ ഹാ ഓഹ് മം നമ്മള് അങ്ങനേം വെക്കിയും ഇപ്പം പിന്നെ മഴയോണ്ട് ചക്ക മം മാങ്ങയൊക്കെ കഴിഞ്ഞോ
ആഹ് മാങ്ങയൊക്കെ കഴിഞ്ഞി മാങ്ങ ഇവിടെ പറയണതന്നെ ഒരു മാവുമ്മ നല്ലോണം മാങ്ങ അത് വെട്ടി ട്ടീപ്പ മതില് പൊളിഞ്ഞിട്ടെ വേര് എറങ്ങിട്ട് മതില് വീണ് അപ്പാ മതിൽന്റെ ഒരു വശം വീണ കാരണംകൊണ്ട് മാവ് ഇ പ്രാവശ്യം വെട്ടി നല്ല മാവായിരുന് പിന്നെ ഇപ്പറ ഒരു മാവുണ്ട് അത് മേല് ഇ പ്രാവശ്യം അത് ഉണ്ടായൂല്ലാ അതെയ് വീടിനെ മോൾക് വന്ന് ട്ട് കൊറേ അയിന്റെ ചില്ലയൊക്കെ വെട്ടി കളഞ്ഞി
ആഹ്
അത് കാരണം ഇ പ്രാവശ്യം അങ്ങനെ കായ്ച്ചൂല്ല റംമ്പൂട്ടന് ണ്ട്
നമുക്ക് മാങ്ങാ തീർന്നില്ല ഇപ്പോഴും മാങ്ങയുണ്ട് കോറഞ് ഒരു ഈ വർഷം ഒരുപാട് മാങ്ങ പിടിച്ചായിര്ന്ന്
അതെ ആഹ് ആഹ്
മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കും നമ്മള് മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കും ഏഹ്
ആഹ് ഉവ്വാ ഞങ്ങളും വെക്കും മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റിയ മാവണ് ഇപ്പ ഞങ്ങ വെട്ടി കളഞ്ഞെ കണ്ണിമാവ് ഉം പിന്നാ യാം ഉണക്കി വെക്കൂലെ മാങ്ങാ
മാങ്ങ ആഹ് ഒണക്കി വയ്ക്കും എല്ലാ വർഷവും ഒണക്കി വയ്ക്കും
ആഹ് ആടാണ് കോറച്ചൊൻക്കി വെച്ചിട്ടുണ്ട് വിട
ഉണക്കിയിട്ട് നമ്മൾ അച്ചാറൊക്കെ ഇടും
ആഹ് ആഹ് അച്ചാറ്ടാ ആഹ് അതന്നെ
ആഹ് അച്ചാർ ഇടും മീൻ കറിയില് ഇടും
ആഹ് അതന്നെ മീൻ കറീലൊക്കെ ഇടാലോ അപ്പൊ ഞാനീ പറണേ ഇവിട ആഹ് മൂ മൂന് എനിക്ക് രണ്ട് പെൺകുട്ടികളാണേ മൂത്താള് ഇവിടെ ഇല്ല അപ്പ അവര് ക്ക് കൊണ്ടു പോവാൻ വേണ്ടിട്ട്ണക്കി വെച്ചയാണ് ഞാൻ അവര് അപ്പൊ വന്ന് പോകുബഴെ അവര്ക്ക് കൊടുത്തഴക്കാല
ഏട വെളി യിലെങ്ങാനോ പഠിക്കുവാന്നോ
ആഹ് അല്ല അവര് അവൾക് അവൾക്ക് പതിമൂന്ന് വയസായ മോളുണ്ട് പേരക്കുട്ടികളുണ്ടാവോ പിന്നെ ഒരു വയസായത് മോനു ഉണ്ട് ഒരു വയസ്സായിട്ടില്ല പതിന്നാറാന്തിക്കാവും അവര് പൊറ അവിടെന്നും വേറെല്ലണെ ഇനിപ്പോ വെക്കേഷന് വരും വരുമ്പോ കൊ കൊടുത്തയക്കാലോ
ആഹ് അഹ് അഹ്
അപ്പ നേരം കൊണ്ട് ഒണക്കി വച്ചിട്ടുണ്ട് ഞാൻ
ആഹ്
അതുപോലെ ചക്കക്കുരു ഒണ പുഴുങ്ങി ഒണക്കി വെച്ചിട്ടുണ്ട്
അത് ചക്കക്കുരു പുഴുങ്ങി ഉണക്കിയിട്ട് നമ്മള് ചക്കയില്ലാത്ത സമയത്ത്
വെച്ചി ഫ്രിഡ്ജിൽ ഒണക്കിപ്പൂ നല്ലോണം കട്ടറോക്കെ ഒണക്കിട്ടേ
ആഹ്
ഫ്രജിയിൽ വച്ച്
ഓഹ് ഓഹ് അത് പിന്നെ എന്ത്‌ ചെയ്യും ചക്ക ചക്ക ഇല്ലാത്ത സീസൺല്
ആഹ് ചക്ക അവറീക്ക് കൊടുത്താക്കാനാണെങ്കി അല്ലെങ്കിൽ അവള് വരുമ്പോ വെച്ച്. വക്കാൻ വേണ്ടിട്ട് അവൾ വരുമ്പിനി ചക്കടാ സമയൊക്കെ കഴിഞ്ഞെങ്കിലോ.
ആഹ് ഹ് ഹ്.
മോളെ ഇഷ്ടണ് അതൊക്കെ.
ഓഹ്
ഉം ഇയാൾക്ക് എത്ര മക്കളുണ്ട്.
രണ്ടു പേര്.
അതെ പഠിക്കേനാ.
ഉം പഠിക്കവാ പഠിക്കുവ.
അതെ ആഹ്.
ഉ കോളേജ് പഠിക്കുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാള് പ്ലസ് ടു കഴിഞ്ഞ്.
ആൺകുട്ടിയാ.
ഒരാളാണും ഒരാൾ പെണ്ണും.
ആഹ ആഹ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. ആൺകുട്ടിയല്ലേ വേറെ നല്ലതന്നെ സുഖായിട്ട് പോണ്.
ആ സിനിമയൊക്കെ കാണാറുണ്ടോ.
ഓഹ് ഓഹ് ഓഹ്.
സിനിമയൊക്കെ കാണാറുണ്ടോ.
ഞൻ ഞാൻ കാണാറുണ്ട് കാണാറ. ഇല്ല അങ്ങനെ ടി വിയിലും അങ്ങനെ കാണാറില്ല. കാണാ സമയം കിട്ടലില്ല സത്യം പറഞ്ഞ മൊബൈലിൽ തന്നെ എന്തെങ്കിലും നോ. നോക്കും അങ്ങനെ വല്ലപ്പോഴും ഒരു സമയം കിട്ടുമ്പോ കടന്നുണ്ടെ അങ്ങനെ വല്ല നോക്കല്ലാണ്ട്. സമയം കിട്ടൂല.
ആ വേറെ വേറെ ജോലി ഉണ്ടോ.
ഇല്ല ജോലി ഇല്ല വീട്ടിലെ ജോലിയ. ക്കെ തന്നെ ഇഷ്ടം പോലെ ഇണ്ട് ഇടുത്താ തീരോ. ശമ്പളം ഇല്ലാത്ത ജോലിയല്ലേ നമുക്ക്.
സത്യാണ് ആഹ സത്യാണ്.
എടുത്താ തീരുോ നമ്മുടെ.
ആഹ ആ അത തന്നെ ഇതേ ജോലി വേറെടുത്ത് വേറെ. ഇപ്പം വീട്ടു ജോലിക്ക് വലിയ ഡിമാൻഡ്. കൂടുതൽ ആളെ
ഓപറയാനുണ്ട നമ്മ എടുക്കണ പണി വേറെ സ്ഥല്. പത്ത് പോയി എടുക്കുകണെങ്കിൽ പത്തിരുപത്തയ്യായിരം രൂപകിട്ടും
ആഹ് അത് തന്നെ.
അല്ല ജാനായിട്ട് പറയണല്ലട്ടോ നമ്മള് ഇങ്ങനെ ചെയ്യുമ്പോ ഒരു വിലയില്ല രാവിലെ എഴുന്നേറ്റ്. റ്റ വരുമ്പോൾ ചായയും കടി റെഡിയാക്കിയ എല്ലാം ചെയ്ത് കൊടുക്കുമ്പളേ.
ഉം. ഉം.
നമ്മളുടെ നമ്മ ചെയ്യേണ്ടതാണെന്ന നമ്മുടെ കട വീണ എന്നല്ലോ എല്ലാരും വിശ്വാസം.
ആഹ് എല്ലാരും വിചാരം അങ്ങനെ.
നമ്മള കടമയാണെന്ന് അതിന നല്ല. പറഞ്ഞില്ലെങ്കിലും അവരെ പെരുമാറ്റം കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുക.
തോന്നുന്നത് ആ.
ഹ ഹാ.
ഉം.
പിന്നെ നമ്മള് കർത്തവ്യം നമ്മ നിറവേറ്റു അല്ലേ. നമ്മുടെ കടമ്മ.
ഉം. പിന്നെ വേറെന്താ കൃഷിയൊക്കെയുണ്ടോ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ
ഓ കൃഷിന്ന് പറഞ്ഞിട്ട് മുള നമ്മുടെ അത്യാപകല്ലെ മുളകുംതൈ പിന്നെതെ എന്തുട്ടാ ഈ വഴുതന അങ്ങനെ അത്യാവശ്യ നമുക്ക് കൊറച്ച്
ആഹ് ഹ് ഹ്
അങ്ങനെ ചെടിച്ചട്ടിയില് അങ്ങനെ അങ്ങനെ ചെയ്യല്ണ്ട്
ഉം നമുക്കും അതുപോലെ വീട്ട് വീട്ടിലേക്ക്‌ ആവശ്യള്ള ചെടികളൊക്കെ നടും പച്ചക്കറിയൊക്കെ ഉണ്ട്
ഇത് കൊറച്ചെള്ളൂതേ എന്നാത് ഇണ്ടായിണ്ടെ തക്കാളിയെക്കെ ഇണ്ടായിവിടെ ത തക്കാളിയൊക്കെ നമ്മ നമ്മുടാവശ്യത്തിനൊക്കെ തക്കാളി ഉണ്ടായിരുന്ന് പക്ഷെ ഇപ്പൊ തീർന്ന് തക്കാളി ഇണ്ടായി വഴുതനങ്ങ വെണ്ടൊക്കെ ഇണ്ടായി അപ്പൊ ഞാനിപ്പോ ദേ ഇവിടെന്നൊക്കെ പൊടിച്ചിണ്ട് കപ്പങ്ങ വഴുതനങ്ങക്കെ പൊട്ടിച്ചിടുത്തിട്ടണ്ട് സാമ്പറെക്കാൻ പോന്ന്
ഓ പപ്പായൊക്കെ ഇടോ സാമ്പാറിന് ഇങ്ങള് പപ്പായ ഇടോ
ആഹ്
ഉം ഓ
അപ്പനല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പറയണത് ഇവിടിഷ്ട്ടാണേ
പപ്പായൊക്കെ ഇട്ട് വെക്കുന്നല്ലീ
നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങള് ഇട്ട് വെക്കണത് ഇഷ്ടമാണ് ഇവിടെ
ആ ആ അങ്ങനിട്ട് വയ്ക്കും ആ നമ്മള് പപ്പായ ഇടത്തില്ല ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ സാമ്പാർ പപ്പായ ഉണ്ട് വീട്ടില്
പഴുത്തത് എങ്ങനെ ചെ പച്ച
പച്ച ആ ഹാ ഹാ ഹാ ഞാ ഇനി ഒരുദിവസിട്ട് ട്ടു നോക്കാം നമ്മളല്ലാത്ത പച്ചക്കറികളൊക്കെയിടും
ആഹ് ആഹ് പപ്പയിടാൻ നല്ലാണ് പിന്നെ അങ്ങനെ വെന്തൊടക്കരുത് വെന്ത്ങ്ങനൊട
ആഹ് ഓ ആ അപ്പഴ്‌ നല്ലയായിരിക്കും ഉം
ആഹ് ആഹ് അങ്ങനെണ് അല്ലാണ്ട് ഇടു ക്കരുത്
ആ അന്നേര ഇനി ഇനി സാമ്പാർ വക്കുമ്പോൾ അങ്ങനെ നോക്കാം
ആഹ് ഇട്ട് വെച്ചോളൂ ട്ടൊ അപ്പെന്നെ ഓർത്തോ
ഇനി വീട്ടിൽ നിപ്പുണ്ട് പച്ച പപ്പായ നിപ്പുണ്ട്
ആഹ് ആഹ് അപ്പ ഇനിയിപ്പെ പപ്പായിട്ട് വെക്കുമ്പേ എന്നോർത്തോ കഴി
ഓ ശരി ഓക്കെ ഓക്കെ ശരി എന്നാ വെച്ചേക്കട്ടെ ശരി എന്നാ ഓക്കെ
ച രണ്ടു കാൾ വിളിച്ചിപ്പോ